ഹലോ ഓഹ് കേക്കാൻ പറ്റണെണ്ട് എന്ത
ഏഹ് എന്താക്കെ സുഖം എന്താ അവിടുത്തെ വിശേഷം?
സുഖാണ് സുഖായിട്ട് പോണ് സ്നാക്സും ചായേക്കെ കുടിച്ചോ?
ചായുടിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ പൊറത്തെക്കെറങ്ങിയതാണ് ഇപ്പൊ കൊറേ നേരം ഇങ്ങനെ ഉള്ളില് ഇങ്ങനെ ഇരിക്കുമ്പളേ ഉച്ച ആകുമ്പോ ഉള്ള് കൂടണല്ലേ ഇങ്ങ ക്കെ പറഞ്ഞാലും ഒരു വൈകുന്നേരം ആവുമ്പോ എല്ലാരും ഒന്ന് പൊറത്തെക്കെറങ്ങും അയ്ലോക്കക്കാരും ഒക്കൊന്ന് പൊറത്തക്കെറങ്ങും
ആഹ് അപ്പൊ എല്ലാരും ആയിട്ട് ചർച്ചയ്ല്ലേക്കാരല്ലേ
ആഹ് ഒക്കെ ചർച്ചേയിട്ടിങ്ങനെ നിക്കും അപ്പൊ അയ്ന്റ ടീലാണ് നിങ്ങളെ ഇത് കണ്ടത് അപ്പൊ ഞാനൊന്ന് അഹ് വിളിച്ചിട്ടേ
ഉം ഇങ്ങള ഇങ്ങെ ചായക്കെന്തേന് കടി?
ചായ്ക്കെന്താ ബേക്കറി ഐറ്റംസ് തന്നെ ആക്കപ്പൊരി ചിപ് സ്നാക്സ് ആളന്നെ എന്താ ഇങ്ങക്കെന്താ എന്താ സ്പെഷ്യല്?
ഞാനിന്ന് കടലയ്റ്റും ചായേം ഇണ്ടാക്കിയിരുന്നു
ഏഹ്
കട്ലൈറ്റായിട്ട് ഇണ്ടാക്കാ വിചാരിച്ചു എന്നും ഇങ്ങനെ ഓരോന്നിങ്ങനെ ഇണ്ടാ ക്കാറാണ് പതിവ്
ഏഹ് ഇവിടെന്നും എണ്ണക്കടികള് പറ്റൂലാ
ഓഹ് ആഹ് അത് പറഞ്ഞത് ശെരിയാണ് എന്നും ഓരോന്ന് ഇങ്ങനെ ഇണ്ടാക്കി ച്ചേലായോണ്ട് പിന്നെ ഞാൻ കഴിക്കാഞ്ഞേ
ഉം അതന്നെ നമ്മടെ മക്കക്ക് ഇവിടെ ഹസ്ബൻഡിനു വല്യ ഇതില്ല ഊണ് എന്താ സാധാ തന്നെയാണ് ഇപ്പ പ്രത്യേകിച്ച് ഒന്നും ചോ ക്കാല്ലല്ലോ ഇപ്പക്കെ ബീഫല്ലേ
ആഹ് ബീഫ് ഇണ്ടായിരുന്നില്ലേ? ബീഫ് ആഹ് ബീഫ് ഫ്രൈ ആയിരുന്നോ?
ആഹ് ബീഫ് ഫ്രൈയും തക്കാളി കൊണ്ട് കറിയും
ആഹ്
പിന്ന ഉപ്പേരി
ഉം അങ്ങനൊക്കെ ആയ്നുല്ലേ
സ്പെഷ്യൽ
എന്താ പറയാൻ ഒന്നുല്ല ബീഫ് കറി ആയിരു ബീഫ് കറി ആയിരുന്നു അയ്ക്ക് രാവിലെ നൂൽപ്പുട്ട് നൂലപ്പവും ഏഹ് ബീഫ്കറി ഉണ്ടാക്കി പത്തിരിയും കൊറച്ച് ഉണ്ടാക്കിയിരുന്നു ഉച്ചക്ക് തേങ്ങ അരച്ച കറിയും ആ ബീഫ കറി ബീഫ് വരട്ടിയ മാതിരി കാട്ടി വെള്ളം വറ്റിച്ചു പയർ ഉപ്പേരിയും ഉണ്ടായിരുന്നു
ആഹ് ഒക്കെ പറഞ്ഞാമതിരി ദിവസം അണ് കഴിഞ്ഞ് കിട്ടണം പറയും ദിവസം ഓരോന്ന് ഓരോന്നും ഇങ്ങനെ വേണ്ടേ
ആഹ്
ഇന്ന് എന്ത ഇങ്ങള് ഫുഡ് ഒക്കെ എല്ലാം കുക്ക് ചെയ്യോ
അങ്ങനെ ഒന്നുല്ല എന്നാലും കൊറച്ച് ഒക്കെ ചെയ്യും അല്ലാതെ ഒന്നും ചെയ്യാർ ഒന്നുല്ല അധികം അധികം ഉമ്മച്ചിയാണ് ചെയ്യാറ്
ആഹ് ഇമ്മച്ചിയ
ആഹ് ഞാൻ പതിയെ കുറവാണ് കുക്കിങ്ങിൽ ഇറങ്ങ ഒക്കെ ഉം ആഹ് ഉമ്മയാണ് ഇപ്പൊ ഒക്കെ ഇല്ലാത്തപ്പഴൊക്കെ പല പ്പോഴും കയറുള്ളു എല്ലാരും ഒന്നും കയറാറില്ല
ഏഹ്
അങ്ങനെയൊക്കെയാണ് പിന്നെന്ത ഇങ്ങൾക്ക് എത്ര പിള്ളേരാണ്
ഇൻക്ക് മൂന്നാള് മൂന്നാള് ഉണ്ട് ഒക്കെ പഠിക്കാണ് ഒക്കെ ഒരാള് ഏഴിലാണ്
ഉം
ഒരാള് പിന്നെ മൂന്നാം ക്ലാസ്സിലാണ് ഒരാളെ ഇപ്പോ അംഗലവാടിക്കും ആക്കിട്ടിട്ടുണ്ട്
ആഹ് അങ്ങനെ ല്ലേ ഉം അവിടെ എങ്ങനെ മാരേജ് കഴിഞ്ഞിട്ടില്ല അടുത്ത ഈ മാസം ഈ മാസല്ല ഇനി വരുന്ന മാസം ആഹ് ഈ മാസം ആറാന്തി ആണ്
യാ ഏഹ് ഫിക്സ് ചെയ്തിട്ടിട്ടുണണ്ടാവൊള്ളൂ ലെ നിക്കാഹ് കഴിഞ്ഞീനൊ
നിക്കാഹ് കഴിഞ്ഞിട്ടില്ല മാരേജ് നിക്കാഹും ഒപ്പം പ്പളാണ് ആഹ് ആഹ് ആഹ് രന്റെ കൂടി അങ്ങട്ടാണ് വെച്ചോണ്ട് നിക്കുന്നത്
ഉം അന്നന്ത വലിയ പരിപാടിയൊക്കെണ്ടോ
അല്ല ചെറിയ തോതിലെന്നെ ഉള്ളൂ ഇപ്പൊ എല്ലാത്തിനും നല്ല വിലയല്ലേ അങനെ മീഡിയം ലെവലിൽ
ഇങ്ങളെ ഇപ്പാക്ക് എന്താ ജോലി എന്താ
ഉപ്പല്ല ഇമ്മീം അനിയനും തന്നെ ഉള്ളു
ഏഹ് ഇപ്പ മരിച്ചണോ
ഉപ്പ മരിച്ചിട്ടുണ്ട്
ആഹ്
അങ്ങനെണ് ങ്ങളെ ഹസ്ബന്റിന് എന്താ ജോലി
എന്റെ ഹസ്ബന്റ് ഇവിടെ നാട്ടിലാണ് നാട്ടില് കോൺക്രീറ്റ് എന്തൊക്കെ എടുത്ത് വീടുകളൊക്കെ എടുത്ത് അങ്ങനെ നടക്കാണ് ഉം
നിങ്ങളെ നാട്ട്ത്തെ വിദ്യാലയങ്ങളൊക്കെ എങ്ങനെയാണ്
ആ എന്താ കുഴപ്പം ഒന്നുമില്ല വിദ്യാലയങ്ങളൊക്കെ അങ്ങനെ പോകുന്നു ഇന്നിപ്പോ പറഞ്ഞ മാതിരി സ്കൂൾ തുറന്ന ദിവസല്ലേ ഇന്ന് പറഞ്ഞ മാതിരി അങ്ങനെ പോയി
നോട്ട് ബുക്കുകളും ഇതൊക്കെ എടുത്തോ
നോട്ട് ബുക്ക്‌ ഒന്നും എടുത്തിട്ടില്ല ബാഗും കുപ്പിയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഫുള്ള് പോയി എടു ത്ത് നോട്ടുക്കൊക്കെ ഇഞ്ഞി ടീച്ചർമാര് പറയതിനനുസരിച്ച് ഓരോ വിഷയത്തിന്റെ അതിന്റെ എതായിതിൽക്ക് മാങ്ങാചാരിച്ചാണ്ട് വാങ്ങിട്ടില്ല
ആഹ് അഹ് ഇഞ്ഞി അങ്ങനെക്കെല്ലേ ഇങ്ങൾക്ക് എങ്ങനെണ് ഇങ്ങളേന്തേലും വർക്ക് ചെയ്യാറുണ്ടോ
ഇല്ലയ് വർക്കും ചെയ്യുന്നില്ല നമ്മള് ഹൗസ് വൈഫ്ന്നെയാണ്
ഓഹ്
വർക്കൊന്നും ചെയ്യുന്നില്ല കാര്യയിട്ട് നമ്മള ഈ കാര്യപ്പന്നെ
ആഹ് ആ പിന്നെ ഇങ്ങള് വീട്ടിലെങ്ങനെ കൃഷികളും ചെടികളൊക്കെ ഉണ്ടോ
ചെടിണ്ട് കൃഷിയായിട്ടില്ല ചെടികള് പലതരണ്ട് ചെടികള് എല ചെടികളും പൂവൂണ്ട് ചെടികളും എല്ലാ വിതോണ്ട് ഒരു വിധായിട്ടല്ല നമ്മളെ എല്ലാവിധം ചെടികളും ഉപയോഗിക്കും
ഉം
നമ്മക്ക് എവിടെ ഏത് വീട്ടിൽ ചെല്ലുന്നുണ്ടോ ആ
എഹ് എഹ് ഏതൊക്കെ കളറ് റോസാല്ലത്
റോസ് വെള്ളണ്ട് ചെറിയൊരു സൈസ് കുഞ് റോസ് ഉണ്ട് വേറൊരു റോസ് കണർണ്ട്ല്ലേ റ്റ റോസ് ഇണ്ട്
ആഹ്
ഉം പിന്നെ
പ്പ് തരോ
ഏഹ് എന്താ തെരായി ഒരു തെരായി ഒന്നുല്ല ഇവിടെ ആര് വന്നാലു അതാ ചോയ്ക്കാ
ഞാൻ ഫ്രീ ആവുമ്പോഴ് ന്നാ അങ്ങോട്ട് വരന്റ്
ആയിക്കോട്ടെ ഏതായാലും
ഉം ഉം
ഇങ്ങളെ ചെടിക്ക്ജ്ജ് കുയിച്ചിട്നാള ചെടിനോട് ഇഷ്ടള്ള ആളാണോ ചോയ്ക്ക
ചെടിനോട് ഇഷ്ടള്ള ആളാണ് ഞാൻ ഏറെക്കുറെ ചെടികളും ഇവടും ഉണ്ട് ഇങ്ങള് പറഞ്ഞാ മതിരെന്നെ എല്ലടോത്തേക്ക് പോകുമ്പോളോ ഓരോ കമ്പ് പൊട്ടിച്ചു പോരും
അതന്നെ ഏത് വീട്ടിൽ കണ്ടാലും എന്റെ അവസ്ഥ അങ്ങനെട്ടോ ഞാൻ എന്റെ കാര്യം പറയാ ഞാൻ ഏത് വീട്ടിലിപ്പ അമ്മള ഒരു അറിയാത്ത വീട്ടിൽ ചെന്നാല് നമ്മക്ക് എവിടെ മുന്നില് എടി ഉണ്ടോ അപ്പൊ അങ്ങനെ എങ്ങനെ ചോദിക്ക എങ്ങനെ ചോദിക്കാതൊക്കജാരിച്ച്ങ്ങാണ്ട് ങ്നിക് ലാസ്റ്റ് പോരാ നേരത്തതാത്ത ഒന്നും വിരോധംല്ലെങ്കിൽ ഒരു കഷ്ണം തരോയ്ച്ചും പക്ഷെ അമ്മക്കതൊരു ശീലായി പോയി റ ചെടിനെക്ക ആഹ് ഞാ പറിം ചെടിനെ കൊണ്ട് അത്ര ഇഷ്ടായി പോയി പിന്നെ പിന്നെ നമ്മള് ചോദിക്കും അങ്ങനെ ഇഷ്ടല്ലോല് കണ്ടാ നമ്മള് ചോദിക്കും പ റിം ചോദിക്കാതൊന്നും നിക്കൂലല്ലോ
ഉം ഇനിക്ക് ഇഷ്ടാണ് ചെടി ഞാൻ എല്ലാ വീട്ടന്ന് ചോയി ക്കാറണ്ട് ഞാൻ വാങ്ങി വെക്കാറുണ്ട് കോറച്ചൊക്കെ വാങ്ങി വെക്കാറുണ്ട് ഇവിടുന്ന് എല്ലാരും വന്ന് കൊണ്ടു പോവാാറുണ്ട്
എഹ്
ഞാൻ കൊടുക്കാറുണ്ട്
ആഹ് ആഹ് അങ്ങനെയൊക്കെ ആവുമ്പോളന്നെമ്മക്കും അമ്മക്കും അതിന്റതായിട്ടുള്ളതൊക്കെ തോന്നുള്ളു ചെടിമ്മള് നമ്മള് കൊടുത്താ തന്നെ നമ്മള നമ്മക്ക്ഒരാൾ തരുമ്പോ ഉണ്ടാവുള്ളൂന്ന പറിച്ചിലാണ് ഞാൻ പറയല് ഇവടെ
അത് പറഞ്ഞത് ശരിയാണ് നമ്മള് കൊടുത്ത ചെല വീട്ടിപോകുമ്പോ ചെലടുത്തന്ന് കിട്ടൂല ചെലപ്പോം കിട്ടും ഫാമിലീന്നൊക്കെ കിട്ടാറുണ്ട് ട്ടോ
ആഹ് ഫാമിലി കിട്ടും നമ്മള് അത് കിട്ടും പക്ഷെ നമ്മള് പുറത്തന്ന് ഒരാളോട് ചോയിക്കുമ്പോൾത്തേക്കായിരി ക്കും മടി
ആ അത് പറഞ്ഞ സെരിയാണ്
ആ നമ്മക്ക് തരാനും കാര്യങ്ങള് നമ്മളറിയാത്ത ഒരാളടുത്ത് ചെന്ന് ചോയിക്കുമ്പോ എങ്ങനായാലും ജസ്റ്റ്‌ ഒന്ന് പ നമ്മക്കായാലും ഇങ്ങനാറിയാത്ത ഒരാള് ചോദിക്കുമ്പോ അമ്മക്കുണ്ടാവുല്ലോ ഒരു ബുദ്ധിമുട്ട് എവ് ഇനി പയിമന്നൊരു കോമ്പൂശ അയിനാണ്ടി അമ്മളെ ബാക്കിക്കാരന്നെ ചോയിക്കുമ്പോ അമ്മക്കാ ബുദ്ധിമുട്ട് തോന്നൂല്ല
അ ഉണ്ടാവില്ല അവിടുന്ന് വേറെ എന്തേലും എടുക്കാനല്ല ഒരിത് ഞമ്മളെ മൈന്റിന്
അതന്നെയാണ്
ആ നിങ്ങളെ കുട്ടികളെങ്ങനെ പഠിക്കാൻ മിടുക്കന്മാരും മിടുക്കികളാണോ
ഏ് അങ്ങനെയൊന്നുല്ല കൊറച്ചൊക്കെ പഠിക്കും നീ എത്ര വരെ പഠിച്ചിട്ടുണ്ട്
ഞാൻ പ്ലസ്ടു വരെ പഠിച്ചിട്ടുണ്ട് ഞാൻ പിന്നെ ഫാഷൻ ഡിസൈനിങ് വർക്ക് ചെയ്യാണ്
ഏ ഫാഷൻ ഡിസൈനിംഗ്
ഡിസൈനറായിട്ട് വർക്ക് ചെയ്യണ ആളാണ് പഠിക്കാൻ അഹ്ആ വർക്ക് ചെയ്യലുണ്ട് ഞാന് എനിക്ക്ല്ല ഡെസ്സുമേലൊക്കെ മുത്തും കല്ലൊക്കെ വെക്കാറുണ്ട് ആ റെഡിമേഡ് ഡ്രസ്സ് എടുത്താണ്ട് മുത്തും കല്ലൊക്കെ പിന്നെ ഞാൻ പഠിക്കുന്നുണ്ട് പഠിപ്പിന്റെ ഭാഗായിട്ട് ഞാൻ ചെയ്യാറൊണ്ട്
പൊറത്തില്ല ആൽക്കാര്ക്കൊന്നും അങ്ങനെ കൊടു
അങ്ങനെ സ സെയ്ലെയ്‌ത് കൊടുക്കാറില്ല
ഞാ ആ
അങ്ങനൊക്കെയാണ് നിങ്ങളെങ്ങനെ കേക്കൊക്കെ ഇണ്ടാക്കാറുണ്ടോ
ഇല്ല കേക്കിനോടൊന്നും കേക്ക് ഇണ്ടാക്കായൊന്നില്ല
ഉം
ഇതിന്റെ മുന്നേക്കെണ്ടാക്കിരുന്നു ഫുഡിങ്ങിന്റെ ഫുഡിങ്ങിന്റെ റെസിപ്പിണ്ട് പറഞ്ഞ ഇപ്പൊ ഒരു വട്ടം പുഡിങ്ങ് പല വിധംണ്ടാക്കി
ഏതൊക്കെ പുഡിങ്ങാണ് ഇങ്ങള്ണ്ടാക്കാറ്
ഞാന് പലവിധം പുഡിങ്ങുണ്ടടീ കാരണം നമ്മളീ ഇളനീർ പുഡിങ് അതുപോലെ ബ്രെഡോണ്ടില്ലേ ബ്രെഡും പ്പിങ് ക്രീമ് വെച്ചക്കാണ്ട് ഇതുപോലെ മാങ്കോ ഐസ്ക്രീമ് വനില ഐസ്ക്രീമ് അങ്ങനേക്കിങ്ങനെ മ്മടെ മക്കക്ക് അമ്മക്ക് സേഫ്റ്റി ആയിക്കാണ്ട് തിന്നാൻ കൊടുക്കാ അങ്ങനെല്ലൊരു ഇതില് ഞാനും ഇവിടെതന്നെ അങ്ങനെ പുഡിങ്ങും കാര്യങ്ങളും ഐസ്ക്രീമായാലും ഒക്കെ മക്കളിഷ്ടത്തിനങ്ങനെ ഇപ്പോ മാങ്കോന്റെ കാലല്ലേ
ആഹ്
മാങ്ങാടെ കാലായതൊള്ളൂ ഇപ്പൊ അത് വരേ മാങ്ങ ഐസ്ക്രീമായിരുന്നു ഫ്രിഡ്ജില് ഈ മഴ ആയപ്പളാണ് ഒന്ന് ബി വാക്കക്കായത്
അ മാങ്ങാ പൂഡിങ്ങ് ഉണ്ടാക്കാൻ കഴിയോ അത് എങ്ങനെണ്ടാക്കാന്ന് പറഞ്ഞ് തരുവോ
മാങ്ങാ പുഡിങ്ങല്ല മാങ്ങാപുഡിങ്ങ് ഞാ ൻഉണ്ടാക്കി വയ്ക്കും ഇല്ലാ ട്ടോഞാൻ മാങ്ങോണ്ട ഐസ്ക്രീമ ഉണ്ടാക്കിയെ അതിപ്പോന്താ ഞമ്മള് സാധാ മാങ്ങല്ലേ
ഉം
മാങ്ങ ചെത്തി ആദ്യം തോലൊക്കെ ചെത്തി ക്ലിയറെയ്തിട്ടന് ശേഷം മാങ്ങ കൊറച്ച് മാങ്ങാ ഒരു തുള്ളി ഒരു രണ്ട് കൈയില് മാങ്ങാ ആദ്യം നമ്മള് വേറൊന്ന് റെ സ്റ്റ് ചെയ്യാൻ വെക്കാ ആ റെസ്റ്റയ്യുന്ന ഒരു സാധാ ഒരു ചട്ടിയിലാക്കിക്കാണ്ട് അയിക്ക് കൊറച്ച് പഞ്ചസാര ലായനി ഇട്ട്കാണ്ട് ഒന്ന്ന് ഒരഞ്ച് മിനിറ്റ് വേവിക്കാം
ഉം
ഇങ്ങട്ട് അത് വേറെ മാറ്റി വെച്ചിട്ട് ഈ മാങ്കോ ജ്യൂസ് ഈ മാ മാങ്ങല്ലത് നമ്മള് മിക്സിയില് വെല്യ കൊറച്ച് തോനെല്ലാ മാങ്ങ നമ്മള് ജൂസ്സടി ക്ക ജ്യൂസടിച്ച് കയിഞ്ഞിട്ട് അയിക്ക് മിൽക്ക് മേഡ് ഒയിക്കാം മിൽക്ക് മെയ്ഡ് വിപ്പ് വിപ്പിങ് ക്രീമൊണ്ട് നമ്മള് അടിക്കുവല്ലോ
ഉം
നമ്മള് ബീറ്റ് ചെയ്തെടുത്തിട്ട് നമ്മള അതിൽ ഇതാക്കി റെഡി ആക്കി അതിന് ശേഷം.. ഇതായിക്കൂടെ കൂട്ടണം ചെയ്യ ആഹ് രണ്ടും മിക്സ് ചെയ്തിട്ട്. ആഹ് പിന്നെ ഈ എടുത്ത വച്ച് നമ്മള് വേവിച്ചല്ലേ വേറെ സെപ്പറേറ്റ് വേവിച്ചില്ലേ അത് വേവിച്ച അത് ഇടക്കക് ഇങ്ങനെ കടിക്കാൻ വേണ്ടിട്ട പിന്നെ നമുക് നേട്സ് ഒകെ. ഉപയോഗിക്കണം എന്നുണ്ടെങ്കി നടുസ് ഉപയോഗിക്കായ്ല്.
ആഹ് അങ്ങനെയല്ല ബിപ്പിൻ ക്രീമും മിൽക്ക് മൈടും
ഉം ഉം ആഹ് അല്ല മീ മിൽക്ക് മൈടും കൂട്ടി അടി.. കെല്ല മാങ്ങ സ്വന്തായിട്ട് മിക്സിയിലിട്ട് അടിക്ക. ഇനി ഞാൻ പിന്നെ പറഞ്ഞന്നാ പോരെ എനിക്ക് ചെറിയൊരു തിരക്കുണ്ട്ട്ടോ.
ഓക്കെ ഓക്കെ.
ആഹ് ആയിക്കോട്ടെ എന്നാ ശെരി എന്നാ വെച്ചാളി
സ്.. ഹ് ശ്ശ.
നിങ്ങൾ കട്ട ചെയ്തൊളി
ഉം
നിങ്ങള്ൾ കട്ടയ്തതോളി പറിയ. കട്ട ചെയ്യാൻ കഴണില്ലേ. ഹലോ
കട് അവുന്നില്ല..
ഇബടെ കട്ട് ചെയ്യാണോ
നോക്കട്ടടക്കി നിങ്ങള്ൾ കട്ട ചെയ്ത്ക്കിയണേ.
അപ്പൊ നിക്കായി കിട്ടുവടി എനിക്ക് കട്ടിയാൻ കഴിയണില്ല.
ഇല്ല ഇല്ല ഇല്ല നിങ്ങൾ കട്ട് ചെയ്താളെ.
ഉം